ഹലോ കേക്കമൊ
ആഹ് പറഞ്ഞോളൂ
സുഖാണോ
ആഹ് സുഖാണ് പറയൂ ഉം
രാവിലെ നേരത്തെ എണീറ്റോ?
ആഹ് നേരെത്തെ എണീക്കും
ചായയൊക്കെ കുടിച്ചോ?
ഉം ചായ കുടി കഴിഞ്ഞു ഇയാള് കഴിച്ചില്ലേ?
ഇല്ലാ എണീക്കുന്നതേ ഉള്ളൂ
അതെല്ലെ
ഉം
ഉം
വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് ഞാന് ഉം വൈഫ് രണ്ട് കുട്ടികള്
കുട്ടികള് ഒറങ്ങുവാ
ആഹ് ഒറക്കത്തിലാ
സ്കൂളി പോണ്ടേ കുട്ടിയേക്ക്
ഉം ടൈം ആവുന്നല്ലേയുള്ളൂ ഒമ്പത് മണിയൊക്കെ ആവും
ഓഹ് ഏഹ് കൊണ്ടാക്കോ?
ഉം കൊണ്ടാക്കും മഴയെക്കെയ്ള്ള ദിവസങ്ങളില് വണ്ടീല് പോവും.
ഓഹ് ഏഹ് വണ്ടി അറേയിഞ്ച് ചെയ്തിട്ടൊണ്ടോ?
ആഹ് വണ്ടിയിണ്ട് സ്കൂൾ വണ്ടിണ്ട് പിന്നെ ടി വി യെ കാണ് മ്പളെ ടിവി ഒക്കെ കാണുന്ന കൂട്ടത്തിലാ അവര് അങ്ങനെയൊക്കെ ആവുമ്പളെ ഭയങ്കര മടിയാവും
ഓഹ് ഓഹ് ഓഹ് കാർട്ടൂൺ
ഉം കാർട്ടൂണും സിനിമ പ്രാ ആഹ് സിനിമ പാട്ട് സിനിമ പ്രാന്തൊക്കെ ഇണ്ട് ഇപ്പൊ നമ്മടെ വാഴ റ്റൂ ഒക്കെ എറങ്ങീണ്ട് അപ്പൊ അതൊക്കെ ഇപ്പോ ഫുള്ള് അതിന്റെ പിന്നാലെയാ അതില് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാ പിന്നെ അവിടെ അങ്ങനെയിരിക്കും
പാട്ട് കേക്കാൻ ഇഷ്ട്ടാണോ കുട്ടിയേക്ക്
ഉം പാട്ടൊക്കെ ഭയങ്കര ഇഷ്ട്ടാ
ആഹ് ആഹ്
പാട്ട് സിനിമ അതൊക്കെ അവരേനെ അട്രാക്ട് ചെയ്യണല്ലേ ഈ സ്കൂൾ ലൈഫും ജീവിതവും അങ്ങനൊക്കെ ആയിട്ടുള്ള അങ്ങനെക്കെ കാണുമ്പം തന്നെ
ശെരി ഈ ജനറേഷനിലെ പിള്ളേർക്ക് നല്ല രീതീല് കണക്റ്റാകും വാഴ
അതെ അതെ അവരൊക്കെ പിന്നെ അയിനെ കണ്ട് നല്ലയിനാ കൊഴപ്പയില്ലാത്ത കഥയ്ണ്ട്
ഉം പോയി കണ്ടോ തീയേറ്ററിൽ പോയി കണ്ടായിരുന്നോ?
ആഹ് ഞങ്ങള് കണ്ടായിരുന്നു സിനിമ കണ്ടായിരുന്നു അതാപ്പം അതില് എപ്പ നോക്കിയാലും യൂട്യൂബ് എടുത്താലും ടി വി വെച്ചാലും ഈ ഹോട്ട് സ്റ്റാർ ഒക്കെ എടുത്ത് കഴിഞ്ഞാ അപ്പോ വെക്കാൻ പറയും
ആഹ് ലാസ്റ്റായിട്ട് എപ് ഏത് പടവാ കാണാൻ പോയത് തീയേറ്ററില്
അതന്നെ ഈ പടം തന്നെ കാണാൻ പോയത്
ആണോ ദൃശ്യൊക്കെ എറങ്ങിയിരുന്നല്ലോ
ആഹ് ദൃശ്യം കണ്ടിട്ട് അവ അവരുടെ കൂടെ പോയില്ലാ അത് ഞാൻ തനിയെയാണ് പോയത്
ഓഹ് ഓഹ് ഓഹ്
ഉം പിള്ളേരെ കൂട്ടിട്ട് പോയില്ല അവർക്ക് ഈ മറ്റേ ഓസ്ട്രസ് ചോമി ജലദോഷ ഒക്കെ ആവുകാരണം അങ്ങനെ പോവാൻ പറ്റില്ല ഉം പിന്നെ തിയേറ്ററില് ഇ പോയി കഴിഞ്ഞ ഭയങ്കര ഇതല്ലെ ഏ സിഒക്കെ ആയതൊണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ സൗണ്ടോക്കെ ഭയങ്കര ഇറിറ്റേഷന
ഓഹ് ഓഹ് വീട്ടിലിരുന്ന് ടിവിൽ കാണുന്നല്ല പിള്ളേർക്ക്
ആഹ് അതെ അതെ അതെ അതെ പിന്നെ ചെറിയ ആളാണ് ഭയങ്കരത് വലിയാൾക് പിന്നെ കൊറച്ച കൂടി ഇതായിണ്ട് യു കെ ജില പഠിക്കണ അവന് നിർ ഫ്യൂഡയിക്കാൻ വലിയ കുഴപ്പല്ല്യാ കുറച്ച് വളർന്നല്ലോ
ആഹ്
അവർക്ക് മറ്റൊർക്ക് ഇത് കാണുമ്പോ തന്നെ ഒരു പേടിയാകുംസൗണ്ടുതൊക്കെ കേക്കുമ്പോയെ...
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ഞങ്ങള ഇതുപോലെ ചെറുപ്പത്തിലു ണ്ടായി തിയേറ്ററിൽ ഇതുപോലെ പോയിട്ട് ഭയങ്കര കരച്ചില്. രണ്ട വയസ് രണ്ട് ആ രണ്ട് വയസ്സിന്റെ ഉള്ളിലൊക്കാവും... പുറത്തു പോയിട്ട് ഭയങ്കര ഇടങ്ങറ നാന്നിട്ട് പുറത്ക്ക് ഇറങ്ങിയ. അവളോട് കണ്ടോളാം പറഞ്ഞേ ഞൻ നേരെ പുറത്ക്ക് ഇറങ്ങി എടുത്തു നടന്നു നമ്മുക്ക് കാണാനുള്ള രോഓപ്ഷൻ ഇല്ല...
ഓഹ് ഓഹ് ഓഹ് വലിയ ഇഷ്ട മറ്റേ സിനിമയ്ക്കൊക്കെ പോവും
ആഹ് വൈഫിനോട് കണ്ടോളാൻ പറഞ്ഞു ഞാൻ ഞാൻ ആദ്യക്കെ ഒരുപാട് കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഒരുപാട് സിനിമകൊക്കെ പോയിരുന്നു
ആഹ്
ഉം ഈ ഞായറാഴ്ച ദിവസങ്ങളിലും പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ.. ഫാമിലിായിട്ടുംപോവും അമ്മൊക്കെ ഉണ്ടാവും
ആഹ് അമ്മയ്ക്ക് അഅച്ഛനൊക്കെ ഇഷ്ടമാണോ തിയറ്ററില് പോവാനൊക്കെ...
ആഹ് എപ്പയെലോകെങ്ങെനെ പോകും രസല്ലേ ! ! ! ! ! ! ! !
അച്ഛനും അമ്മക്കൊക്കെ അച്ഛനുമ്മയ്ക്കൊക്കെ പണ്ടത്തെ ടൈപ്പ് മൂവിയാണോ ഇഷ്ടം ഫാമിലി സ്റ്റോറീസാ ആണോ ഇഷ്ടം..
അങ്ങനെ ആ ഫാമിലി സ്റ്റോറിസാണ് ഇഷ്ടം പിന്നെ മറ്റേ ഈ പ്പോ ഈ പുതുമുഖം നടന്മാരെ ഒന്നും അവര് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഈ പഴയ നടന്മാര് ഇ മോഹൻലാല് അങ്ങനെ.. അവരൊക്കെ നല്ല നല്ല പടങ്ങളൊക്കെ വരുമ്പോ ഈ ദിലീപിന്റെ.. അങ്ങനെയൊക്കെ നല്ല നല്ല പടങ്ങൾ വരുമ്പോ പോവാന്നൊക്കെ പറയും പോയി കാണാന്നൊക്കെ പറയും പിന്നെങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെവരുമ്പോ കൂടുതലും അങ്ങനൊക്കെ പോകുള്ളൂ ഓരോ വിശേഷങ്ങൾ അങ്ങനൊക്കെ വരുമ്പോ പിന്നെ വെറുതെ ഇരിക്കുന്ന ടൈമില് പിന്നെ ആളുകള് നല്ലതാന്ന് പറയുമ്പോ കാണാനുള്ള ഒരു ഇതു വര്ല്ലേ അപ്പറത്ത്ന്നും ഇപ്പറത്ത്നൊക്കെ അപ്പർത്തേ വീട്ടിലേ ടീച്ചന്മാര് അവര് ഇവരൊക്കെ ങ്ങനെ പറയും നല്ല സിനിമാന്ന് പോയി കണ്ടോ ന്നൊക്കെ പറയുമ്പോ അങ്ങനെ അപ്പൊ അവരിക്കി ഒരു ഇതാകും അപ്പ നമ്മള് കൂട്ടിട്ട് പോകും
ആഹ്
ആഹ് അങ്ങനെ ദൃശ്യം നല്ല പടാ ദൃശ്യൊക്കെ അത് അത് ഫസ്റ്റ്ത്തേനേക്കാളും ഒന്നൂടെ ഇതാ തോന്നുന്നു വെല്യാ കാര്യല്ല്യാ തോന്നുന്നു ഫസ്റ്റ് ത്തേ ഫസ്റ്റ് വാൽട്ടർ ഫസ്റ്റ് വാൽട്ടർ ആണ് ഒന്നൂടെ നല്ലത്
ആഹ് ഇനി അത് ഫോർത്തും കൂടി ഉണ്ടെന്നല്ലേ പറഞേ അപ്പൊ അതില് കൊറച്ചുടി
കഥക്കെ കഥക്കെ നല്ല കൊഴപ്പല്ലാതെ പോണ പക്ഷെ എന്തോ ലാസ്റ്റിൽക്ക് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒക്ക ഒരു ഒരു സുഖം ഒന്നൂടു നന്നാക്കായിരുന്നു തോന്നി കണ്ടപ്പോ
അത് ഉം നാലാമത്തെ പാർട്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും
ആഹ് എന്തോ ഒരു കൊറവുള്ള പോലെ
ആട്ത്രീയൊക്കെ പോയി കണ്ടോ
ആട്ത്രി കണ്ടില്ല അത് ഞാന് പോറത്തായിരുന്നു ഞാൻ വർക്കിന്റെ ഭാഗായിട്ട് ഇങ്ങനെ വന്നതായിരുന്നു പോകാൻ പറ്റി ഇനി കണ്ടവരൊക്കെ കൊറേ അഭിപ്രായങ്ങൾ പറയൂ ഇത് പോരാ ഒന്നല്ല അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ നമുക്ക്, ആടായാലും ഏത് സിനിമേലും കാണാനുള്ള ഒരു മൂഡ് പോവും,
ഉം ഉം
ഇപ്പൊ കാട്ടാളം കാട്ടാളം സിനിമ എറങ്ങീട്ട് അത് പതിനെട്ട് വയസ്സിന്റെ മുകളിലേക്ക് കാണാൻ പറ്റുള്ളു, നമ്മുടെ മാർക്കോ, വാർക്കോ മോഡൽ പടാണെന്നൊക്കെ പറഞ്ഞിട്ട്,
ഉം ഉം ഉം
അപ്പൊ പതിനെട്ടു വയസ്സിന് മേലെ കാണാൻ പറ്റുള്ളൂന്ന് പറഞ്ഞാൽ തന്നെ ആ പടത്തിന്റൊരിത് ഇടിഞ്ഞു, അത്രയും പേര് കാണാതിരിക്കല്ലേ, കുട്ടികളായിട്ട് പോകാൻ പറ്റില്ലാന്ന് പറയാ മുതിർന്നവര് മാത്രേ കാണാൻ പറ്റ ള്ളു അങ്ങനെയൊക്കെ പറയും അത്രയും കളക്ഷൻ പോയ്
ഓഹ് ഓഹ് ആഹ് ആഹ്,
അങ്ങനെ അത് കാണ അത്, ആ സിനിമ ട്രെയിലറക്കെ ഇറങ്ങിയപ്പോ കാണാൻ പോണം എന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ, അത് ഇതുപോലെ കാണാൻ പറ്റിയില്ല, പിന്നെ, ഈ ഒരാഴ്ചത്തോളം തിയേറ്ററിൽന് നേരം പോലെ ഓടിയിട്ടുള്ളു തോന്നണു പടം, പിന്നെ പെട്ടെന്ന് നമ്മുടെ ഭാഗ ത്തുള്ള ഇതൊക്കെ തിയേറ്ററുകളിൽ നിന്നൊക്കെ എടുത്തു പോയ് ആ സിനിമ പെട്ടെന്ന്,
ഓഹ് ഓഹ് ഓഹ്,
ഞാൻ നോക്കുമ്പോ പിന്നെ ഞാന് ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോ, പടൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാ കളിക്കണെ നമ്മുടെ നാട്ടിലൊന്നുംല്ല വേറെ വേറെ, ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഒരു തിയേറ്ററിലോ രണ്ട് തിയേറ്ററിലോ അത്, മൂന്ന് ഷോയും നാല് ഷോയൊന്നുംല്ല ആകെ, ഒരു ഷോയോട്ടൊ കളിക്കുന്നുള്ളൂ ഓരോ തിയേറ്ററില്, അങ്ങനെ,
എല്ലാ ടൈപ്പ് എല്ലാ സിനിമയും കാണോ മലയാളം, തമിഴ്, ഹിന്ദി,
ഞാൻ എല്ലാ സിനിമയും കാണും ഹിന്ദി ആ ഹിന്ദി കാണും, ഹിന്ദി, മലയാളം, തമിഴ്, ഇംഗ്ലീഷില് സിനിമകൾ അങ്ങനെ കാണാറില്ല, ഹിന്ദി സിനിമകള് നല്ല ഞാന്, കൂടുതലും ഹോട്ട് സ്റ്റാറിലൊക്കെ കാണും അതിലാകുമ്പോ നമുക്ക്, ഈ മലയാളം ലാംഗ്വേജിലായാലും, ഇത് ഹിന്ദിയിലാണെങ്കിലും നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും പക്ഷെ ഒന്നു കൂടെ എളുപ്പം മലയാളത്തില് ചെയ്താ ഒന്നു കൂടി എളു പ്പായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്താ കഥ? ഉം ആഹ് ദുരന്തര ദുരന്തരം ഞാൻപ്പ പകുതിക്കൽ വെച്ച് നിർത്തയേക്കാ ഞാൻ പ്പൊ വർ ക്കിന്ന് വന്നേക്കപ്പം
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ആവോക്ക് സ്‌റ്റോപ്പെയ്ത് വെച്ച്ക്ക അഹ് കൂടുതലും വീട്ടി പോയാലെ കാണുള്ളു ഞാന് വിടെ വന്നാലൊന്നും അങ്ങനെ കാണില്ല. വീട്ടുകാരൊക്കെ ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ ഒരു രസാ.
ആഹ് ഇപ്പൊ വ അപ്പൊ വീട്ടിലെപ്പം പോവും?
ഞാന് ഞായറാഴ്ച ദിവസങ്ങളില് ശെനി, ഞായർ ദിവസങ്ങൾ
ശെനിയും ഞായറും ര രണ്ടു ദിവസം ജോലിയില്ലല്ലേ?
ഉം ഉം ശനിയാഴ്ച ഞാൻ വൈകിട്ട് പോയാ തിങ്കള് നേരെ വരും അങ്ങനെ ട്രെയിനിലാ പോവാ
ഓഹ് ഓഹ് ഓഹ് ആഹ് അപ്പൊ ഭക്ഷണൊക്കെ എങ്ങനെയാ?
ഭക്ഷണം അത് ഓണർണ്ട് അവര് ഓക്കെ ഓക്കെ ഞാൻ റൂമിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് തന്നെ
ഓഹ് ആഹ് മൂന്ന് നേരം ആഹാരം അവര് തന്നെ തരുമോ?
ആഹ് ആഹ് അവര് തരും
ഇനിയിപ്പം നാളെപ്പ വീട്ടില് പോകും ല്ലേ?
ഉം
ട്രെയിൻ ബുക്ക് ചെയ്താണോ പോകുന്നത്?
ഓഹ് ബുക്കി ബുക്ക് ചെയ്താ നമുക്ക് റിട്ട അങ്ങോട്ട് പോകുമ്പോ ഉം കേറുമ്പൊ ബുക്ക് ചെയ്യും റിട്ടൺ പോകുമ്പോഴൊന്നും ബുക്ക് ചെയ്യില്ല. അതൊക്കെ ഇഷ്ടം പോലെ വണ്ടികള് നമ്മുടെ നാട്ടിലേക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്.
ഊം ഉം
ആഹ് അങ്ങനെ എനിക്കാണെങ്കിൽ സിനിമാ പ്രാന്ത് നല്ല കൂടുതലാ ഞാന് ഓരോ സിനിമൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ട്രയലറും ഇതൊക്കെ നോക്കും റിവ്യയൊക്കെ നോക്കിയതിനു ശേഷേ പോയി കാണുള്ളൂ
ആഹ് ആഹ്
സിനിമാ പ്രാന്ത് നല്ലൺണ്ട് ചെല സമയത്ത് ഞാന് നമ്മള് സ് ഒ ഈ ചെല സമയത്ത് ഒന്നും വൈഫ് ഫിന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല നമുക്ക് ചെ എപ്പൊ എനിക്കിപ്പോ കൂടുതലു ഈ കേസുകളായി ബന്ധപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള സിനിമയോടൊക്കെ കൂ ടുതൽ താല്പര്യം പക്ഷെ ആ ത്രില്ലർ മൂവിയ ഒക്കെ ആണെ ഒന്നു കൂടി കാണാൻ നല്ല ഇഷ്ട അപ്പൊ അവർക്കൊന്നും അങ്ങനെ പ്പത് പറയുമ്പോ പിന്നെ അത് വേണ്ടാ പോയി കണ്ടിട്ട് പോരാന്നൊന്നും പറയില്ല
ഉം ഉം ഇനിയിപ്പോ ജോലിക്ക് പോകണ്ടേ സമയം ആവുന്നില്ലേ?
ഞാനൊരു ഇപ്പ ടൈമെത്രായ് ആറെ അമ്പത്തിരണ്ടായിട്ടേള്ളൂ. ഒരു എട്ട് മണി ആ എട്ട് മണി എട്ടേ കാലൊക്കെ ആകും
ആഹ് ഓക്കെ ശരി എങ്കി എന്നാ ഇപ്പ വിളിക്കാമേ
ആയിക്കോട്ടെ ഓക്കെ